ഹലോ എന്തോ ഉണ്ട് വിശേഷങ്ങളൊക്കെ?
ആ വിശേഷങ്ങളൊക്കെ അടിപൊളിയാണ്. ബിക്കോസ് ഞാനൊരു കൊറേ ജനറൽ നോളജ് പഠിച്ചു. പക്ഷെ അതെല്ലാം ഞാൻ മറ ന്ന് പോയി
ഖിയാണ്
താങ്ക് യു സോ മാച്ച്
ഉം പിന്നെ എന്തുവാ പരിപാടി?
ഞാനിങ്ങനെ ചുമ്മാതൊക്കെ നടന്നൊക്കെ ഇരിക്കുവാരുന്നു. അവിടെ എന്തുവാ പരിപാടി?
ഇവിടെ പത്രം വായിച്ചോണ്ടിരിക്കുന്ന്.
ആഹ് പത്രം വായിക്കുന്ന എന്തിന അത് എനിക്കിഷ്ടവല്ല.
അത് ശരി എന്നാ ഇപ്പ നടക്കുന്ന എന്തോ എന്തൊരു മത്സ- വരുവോ പെട്ടെന്ന് പറ ഇ ഇപ്പ മത്സരം നടക്കുന്നല്ലേ ആഹ് അത് തന്നെ. എന്തോ അത് എന്തുവാ വീട് എത്തി എവിടാ എന്നാ അതു പറ
ഐ തിങ്ക് അമേരിക്ക
ന്യൂ ഡൽഹി
അവിടെയ
ഉം
കൊണ്ടയാണ
ഇല്ല അവിടെ വെച്ചാന്ന നടനക്കുന്നേ എനിക്കറിയ ത്തില്ല
ന്യൂ ഡൽഹിയിയല്ല.
ലോക പെടവച്ചാ നടക്കുന്നെ പെട്ടെന്ന് പറ.
ഇന്ത്യയില് ആളാണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലാ പക്ഷെ എവിടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അന്ന പിന്നെ അതു അറിയണ്ടേ നമുക്ക്.
ആഹ് അത് നമുക്കറിയാം.
നമുക്ക് നോക്കി എടുക്കാം.
ആഹ് വേൾഡ് കപ്പ് കഴിഞ്ഞ തവണ വേൾഡ് കപ്പിൽ ആരാ ജയിച്ചേ.
ആരായിരുന്നു ഏതോ ഏതോ ഏ.
അർജൻറീന
അർജന്റീന ആ
ഉം
ഉം പിന്നെ വേറെ എന്തോ വേണം. ആരെയാ ഏറ്റവും ഇഷ്ടം.
മെസി
സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടതാണോ അതോ ആരെങ്കിലും കൂട്ടുകാർ ഇഷ്ടപ്പെട്ടതുക്കൊണ്ട് സ്വന്തമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടോ.
ആഹ് എനിക്ക് ഫുട്ബോൾ എങ്ങനെ തട്ടുന്നത് എന്ന് പോലും അറിഞ്ഞൂട പിന്നെ എനിക്ക്. എനിക്ക് അറിയാവുന്ന എല്ലാരും മെസി ഫാനാ.
ഓ അങ്ങനെ മെസ്സി എവിടുത്തെ കാരനാ അറിയാമോ.
അർജന്റീന
അവരുടെ ഉടുപ്പിന്റെ കളർ എന്തോന്ന് അറിയാമോ.
നിലയും വെള്ളയും
മിടുക്കി. പിന്നെ വേറെ എന്തൊണ്ട്
വേറെ ഒന്നുമല്ല എന്തായിരുന്നു ചോറൊക്കെ കഴിച്ചോ.
ചോറ് കഴിച്ചു.
തന്നെയാണോ വെക്കുന്നേ.
പിന്നെ ചോറ് തന്നെ വെച്ചഞ്ഞ് തന്ന തരുവോ.
അല്ല
ന്നെ
അത് എനിക്കറിയത്തില്ല.
ആഹ് നമ്മള് അരി കഴുകി കലത്തിൽ ഇട്ടാലെ ചോറ് ആവാത്തൊള്ളോ.
ആഹ് ഞാൻ വിചാരിച്ചു കലം കഴുകി അരിയില് ഇടണോന്ന്.
അങ്ങനല്ല ഉം തന്നെത്താൻ എന്തായാലും അരി വേവ ത്തിലെ ഒരാൾ കഴുകി അടപ്പേൽ ഇട്ടാലേ അരി ആകത്തേള്ളൂ.
അടപ്പേരങ്ങ എടുത്തിടണം അല്ലേ അടപ്പൽ നമ്മളങ്ങ് എടുത്തിടണോ
ആഹ് അരി കഴുകി നമ്മൾ അടുപ്പിനകത്ത് ഇടണം അടുപ്പിനകത്തല്ല കലത്തിനകത്ത് ഇടണം അടുപ്പിലിട്ടാ അരി ചോറ് കിട്ടത്തില്ല
ആ കലത്തേലിടണം
ആ എന്നിട്ട് ചുമ്മാ അതി ഇ കണ്ട ഇട്ടിട്ട് ഇ പോരന്നഒക്കത്തില്ല അതിന് തീയിരിക്കണം
തീയരിക്കണം
ആ എന്നിട്ട് ഇടക്ക് അത് ഇളക്കികൊടുക്കണം തിളയ്ക്കുമ്പോ എന്നിട്ട് ഒന്ന് രണ്ട മണിക്കൂർ അതിന്റെ വേവനുസരിച്ച് നോക്കി വാ ഊറ്റണം എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനെ പൊരിച്ച് വാങ്ങണം എന്നാലേ ചോറ്കഴിക്കാൻ പറ്റു അല്ലാതെ വിശക്കുന്നെ ന്ന് പറഞ് പറഞ് ചോറ് പാത്രത്തിന്റെ ഡൈനിങ്‌ടേബിളിന്റെ മുൻപ് ചെന്ന് കസേരയിട്ട് ഇരിക്കുമ്പോ ചോറ് പാത്രത്തിൽ വെരത്തില്ല അതറിയായിരുന്നോ
ആ ഇപ്പ ഇപ്പ മനസ്സിലായി
ആ പിന്നെന്തൊണ്ട് പിന്നെന്തോ അറിയണ്ടേ
എനിക്കറിഞ്ഞൂട എന്തെങ്കിലുമൊക്കെ പറ
ആ അത് കൊള്ളാം എന്തോ പറയണ്ടന്നേന്ന് പറ അപ്പ പറയാം
യേ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ അവിടത്തെ ചേച്ചീനെ പറ്റി പറയാം
ന്ന പറ കത്തി എവിടെ വെച്ചാന്ന് അറിയാമോ
എന്തുവാ
ലോകപ്പ് നടക്കുന്നേ ഖത്തറില് ദോഹയില്
അതില്യോ ആഹ് അമേരിക്കയല്ലല്ലേ അത്
നമ്മുടെ ഒരു കണ്ണൂരുകാരന് അതിനകത്തുണ്ട് ഇരുപത്തഞ്ചംഗം ഫുട്ബോൾ ടീമില് അതാരാന്ന് പറയാമോ
ആ ആ ആർ ഡി എക്സ്
യൂ തക്സീൻ മുഹമ്മദ് അതായത് ചരിത്രത്തിൽ ആദ്യ ആദ്യമായിട്ടാണ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിലുള്ള എഴിക്കുന്ന ത ഒരു ഇതില് ഇതുവരെുള്ള ഫുട്ബോൾ താരങ്ങൾക്ക് പോലും കഴിയാതെ പോയ നേട്ടത്തിലേക്ക് ഈ കണ്ണൂരുകാരന് പത്തൊമ്പത് വയസ്സുകാരൻ പോകുന്നത്
ആണോ
ഉം ഇവൻ ജനിച്ചതും വളർന്നതും ഖത്തറില ഈ പയ്യൻ എന്നിട്ട് നാട്ടിലെത്തുമ്പോഴെല്ലാം മെ- ഏതെങ്കിലും മൈതാനത്ത് പോയി കളിക്കും അങ്ങനെയായിരുന്നു ഭയങ്കര ഇതായിരുന്നു
ആ അത് ഓരോരുത്തരുടെയൊക്കെ തലേലെഴുത്ത്
മ് ഇപ്പത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാന്നറിയാമോ ആരാ
ലീജ ലീ- ലീജ
ഏത് ലീജ
എനക്ക് അറിഞ്ഞോടാ നിങ്ങൾ ന്താ ഇങ്ങനെ
ഡെപ്യൂട്ടി സ്പീക്കർ ആരാന്ന പോലും അറിയത്തില്ലേ
ഡെപ്യൂട്ടി സ്പീക്കർ എന്ത അറിയ അവങ്ക്
എത്രാമത്തെ നിമസ പയാന്ന് ന്ന അറിയാമോ ത് പറ
പന്ത്രണ്ട്
പതിനാറ് ഒരു പതിറ്റാണ്ടന്ന് പറഞ്ഞാ എത്ര നാളാന്ന് പറയാ ഒരു പതിറ്റാണ്ട്
നൂറ് വർഷം
പതിറ്റാണ്ടെന്ന്ന്ന് പറഞ്ഞാലോ പതിറ്റാണ്ടന്ന് പറഞ്ഞാല് പതിറ്റാണ്ടന്ന് പറഞ്ഞാല് പത്തല്ലേ
എനിക്കറിഞ്ഞൂടന്ന്
പിന്ന എന്തിനാ പഠിക്കാൻ പോന്നേ
ഇതൊക്കെയണോ പഠിപ്പിക്കുന്നത് കോളേജില്
എന്നാലുവോ ഷൂ എന്നാ നീ കാലാവസ്ഥ ന്ന പറ ഞാൻ കേക്കാം
കാലാവസ്ഥ എന്ന് വെച്ചാല് നമുക്ക് ഫോർ ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട് വിൻററ് സമ്മർ പ്രിങ്ങേ ഓട്ടം
ഉം
ഹ സ്പ്രിംഗില് നല്ല രസയിരിക്കും കാണാൻ സമ്മർ നല്ലതായിരിക്കും വിന്റർ നല്ലതായിരിക്കും ഓട്ടം നല്ലതായിരിക്കും
ഏതാ പിന്റെ പന്നല്
പനേലൊന്നുല്ല എല്ലാം നല്ലതാ
ഉം
പിന്നെ ഏ സ്പ്രി എല്ലാർക്കും ഇഷ്ടം ഏ വിന്റർ സ്പ്രിങ്ങ് അതെല്ലാം നാല് പേർക്ക് നാല് നാലും പല പല ആൾക്കാർക്ക് പലപല അത് ഇഷ്ടവാ
ഡിസംബർ ജനുവരി മാസവും പക്ഷേ അതേത് സീ സനൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല അന്നാ പോട്ട് വിന്റർ ക്രിസ്മസ് ഒക്കെ മഞ്ഞൊക്കെ വരുന്നെ അ എനി ക്കേറ്റവും ഇഷ്ടപ്പെട്ട ആ രണ്ടു മാസമാ
അതെ
ഉം
അതാണ് നല്ല സീസൺ ഓക്കെ
സ നമ്മുടെ ശരണം വിളിയും ഞാൻ അതൊക്കെയുള്ള സമയം
ആ അതുതന്നെ
ആ അത് തന്നെ ഉംമ് പിന്നെ കാലാവസ്ഥയാണോ അത് കാലങ്ങളല്ലയോ അത് കാലാവസ്ഥയെ പറ്റി പറയാന്ന് പറഞ്ഞിട്ട് കാലങ്ങൾ പറഞ്ഞു താരുന്നോ
കാലാവസ്ഥ അത് തന്നെ അത് ചൂട് തണുപ്പ് മ് കാ അതൊക്കെയാ
ഒന്നും അറിയത്തില്ല എന്തൊക്കെയോ പറയുന്നു ആർക്കോ വേണ്ടി
ഇനി ഇതെല്ലാം പഠിച്ചിട്ട് വരും ഞാൻ
എന്നിട്ട്
എല്ലാ അങ്ങോട്ട് പറഞ്ഞു തരാം
ആ എന്നാലും മതി ഉം പിന്നെ വേറെ എന്തുകണ്ട് ആ ഡെപ്യൂട്ടി സ്പീക്കർ ആരാന്ന് പറഞ്ഞു തന്നില്ലല്ലേ ഷാനി മോൾ ഉസ്മാൻ ആരാ
ഷാനിമോൾ ഉസ്മാൻ
എസ് നേരത്തെ ചോദിച്ച ഒരു കാര്യം അതാരായിരുന്നു കണ്ണൂരുക്കാരൻ ചെറുക്കൻ ഫിഫ കാലൊഭം നേടിയപ്പോ കണ്ണൂർുകാരൻ പത്തൊമ്പത് വയസ്സുകാരന്റെ പേരെന്തുവാ
റേഞ്ച് പോണം തോന്നേട്ടാ
ദൈവമേ
കേക്കുന്നുണ്ടോ നന്നായിട്ട് നന്നായിട്ട് കേക്ക ആ കണ്ടോ ഏന്ന് പറഞ്ഞ അത് റേഞ്ച് ഇല്ലാത്തെ യിന്റെയാണ്
നന്നായിട്ട് കേക്കുന്നുണ്ട് ക്യുഎസ്ടിയൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തപ്പോ അറിയാൻ വയ്യാന്നു നടിക്കാൻ ആ അറിയാത്ത കൊണ്ട് റെഞ്ചില്ലന്ന് നടിക്കുന്നു
അയാള് കൊറേ നാള് ഈ ഹ അയാൾ കുറെ നാള് അവിടെയായിരിന്നു കളി പിന്നെ കുറച്ച് നാട്ടിയിൽ വരുമ്പോ വെക്കേഷനൊക്കെ പോയി കളിക്കും
പേര് പറയാൻ
അഹമദ്
അയ്യോ അങ്ങനെ ഒരു പേരേ ഇല്ല
ഫിഗാർ അഹമ്മദ്
തക്സീൻ മുഹമ്മദ്
ടക്സിീൽ മുഹബത്ത് എന്റെ ബ്രദറാ
ആഹ ആയിക്കോട്ടെ സമ്മതിച്ച് അ ജന്മം കൂടെ ജനിക്കണം
ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രെതെര്സ് ആൻഡ് സിസ്റ്റേഴ്സ് അയാൾ ഇന്ത്യയിൽ വരുമ്പോ എന്റെ ബ്രദറ
ഒക്കണ്ട്
വേറെ ചോറുണ്ട് കറികളുണ്ട് ബുക്കുണ്ട് പേനയുണ്ട് എല്ലാം ഉണ്ട്
ഓ അങ്ങനെ ഞാൻ അങ്ങനല്ല ചോദിച്ചത് വേറെ എന്തുണ്ട് വിശേഷം എന്നാണ് ചോദിച്ചത്
പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല വിശേഷമില്ലാതെങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല
എന്നാ പോട്ടെ
അവിടെ എന്തുണ്ട് വിശേഷം
ഇവിടെ വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ എല്ലാരും ചോറ് കഴിച്ചിട്ട് അവര് പപ്പയും മക്കളും ഒക്കെ മക്കലും മക്കളും ഒക്കെ കിടക്കാൻ പോയി ഞാൻ പേപ്പർ വായിക്കുന്നു ഫോണിൽ സംസാരിക്കുന്ന അങ്ങനെയൊക്കെ ഇരിക്കുന്നു
എന്നാ കൊറച്ചു നേരം നിക്കിനീ
അത് പറ്റത്തില്ല ഞാനിരുന്ന് കഴിഞ്ഞാ എനിക്കിഷ്ടമുള്ളപ്പോഴേ എഴുന്നേക്കത്തോള്
യ്യോ അതെന്താ എന്നാ പിന്നെ അവിടിരുന്നോ താങ്ക് യു ബൈ ബൈ
ഓക്കെ ബായ്